ഹലോ
ആഹ് കേൾക്കാം കേൾ ക്കില്ലേ ആഹ് ഹലോ എന്താ വർത്താനം സുഖല്ലേ
സുഖം മഴേണ്ടോ
ഇല്ല ഇല്ല ഇന്ന് മഴെന്നുല്ല ഇന്ന് വെളിച്ചാണ് ഇന്ന് രാവിലെ ആറ് മണിക്കൊക്കെ നല്ല കാറ്റും മഴേന് ഇന്ന് മഴെ വിചാരിച്ചിന് പക്ഷേ ഇന്ന് മഴെന്നും ഉണ്ടായില്ല ഇന്ന് കുറച്
ആഹ് ആഹ് ഇവിടെ വെയിലൊന്നുംല്ല പക്ഷെ മഴ അങ്ങനെ പെയ്തിട്ടില്ല ചെറുതായി ചാറിപ്പോയി അത്രന്നെ
ആഹ് റിഷു ഡാ റിശോ പിന്നെന്താ ഇങ്ങടുവാ
പിന്നെന്താ ചായകുടിയൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞിട്ടില്ല
ചായ കുടിക്കണം ഇനി അവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ആഹ് ചായകുടിയൊക്കെ കഴിഞ്ഞ് ആ പുല്ലില് അങ്ങട് പോകണ്ടട്ടോ ഋഷു ന്നിട്ട് ഡാ അവിടെ പാമ്പ്ണ്ട് ഇങ്ങട് പോര് പാമ്പാ അറിയില്ല അവിടെ കണ്ട് ഇങ്ങട്ട് പോര് വേറില്ലെവിടെ പുല്ലില് എന്താ പറയ മയക്ക്‌ മയ പെയ്താന്നോ ആ പുല്ലില് ആ പുല്ലില് ഇപ്പ ഇങ്ങനെ നിക്കണ ഞാകണ്ട് ഇങ്ങട്ട് പോര് അയ്ലെ പോണ്ട ചേരെ പാമ്പോ അറിയില്ല ആഹ് എന്താ അറിയില്ല ആഹ് ഓനെ ചെറുത് രണ്ടാം ക്ലാസിലാണെ വല്യവൻ എട്ട് ട്ടിലെത്തിന് കല്ലുണ്ടെന്നെറിയണ്ടട്ടോ ഇങ്ങട്ട് പോര്
നൽ വൽ വല്യ പിള്ളേര അല്ലേ
ആഹ് വൽത് എട്ടില് എത്തിണ്
ആഹ് ആഹ്
ചെറുത് രണ്ടാം ക്‌ളാസിലും അപ്പ ഇങ്ങനെ കളി കഴിഞ്ഞപ്പോ വന്നതാ ചായകുടിക്ക മൂന്ന് മണിക്ക് പോയതേനി എവിടോ മാച്ച് ഇണ്ട് പറഞ്ഞണ്ട് ഇവിടെ സ്കൂളില്ലാത്തകൊണ്ട് പിന്നെ ഏതേ ക്ലബിന്റെ കീഴി മാച്ച്ണ്ട്ന്നും പറഞ് ഫുട്ബോളായിട്ട് പോയ പിന്നെ ഇപ്പൊ വന്ന് ചായ കുടിച്ച
ആഹ് ആഹ്
ചെറുത് പിന്നെ എവിടെക്കങ്ങനെ ഉണ്ടാവും സൈക്കിളൊക്കെ വെച്ച ഇങ്ങനെ, ശനിയും ഞായറും അങ്ങനെ കഴിയും
ഉം ഉം
രണ്ട് ദിവസത്തെ അവധി ഒക്കെ കഴിഞ്ഞില്ലേ ഏഹ് പെൺകുട്ടികളാ
ഉം.
രണ്ടാളോ ഒരാളോ
മൂന്നാള്
മൂന്നാളോ ആഹ് ഓരൊക്കെ എവിടെ കളിക്കേ
ആഹ് കളിക്കണ്, ഒരാള് കുറച്ച് അപ്രെ വീട്ട് താഴെ ആഹ് അമ്മേടെ അനീത്തിന്റെ വീടുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ബാക്കി രണ്ടു പേരുണ്ട്ടെ
ആഹ് ആഹ് അങ്ങട് പോകല്ലെട്ടോ ശ്രദ്ധിക്കട്ടാ അവിടെ കൊറച്ച് കാടുണ്ട് ഞങ്ങളവിടെ എടുത്ത വീട് ഈര് വീട് എടുക്കണോരാണ്, വീട് എടുത്ത് വരുമ്പോഴൊക്കെ കാട് വെട്ടും, ഇടക്ക് ഓല് വന്ന് കാട് വെട്ടലണ്ട് ആളും ഇതുല്ലാതെ മഴ പെയ്താല് എത്ര ആഹ് ഞങ്ങള് ഇപ്പ കൂടിയിരുന്നിട്ട് ഇപ്പ രണ്ടു വർഷായി ഇവിടെ എടുത്ത്ക്കേ ഇവിടെ ആൾ വരുന്നള്ളൂ ഇതൊക്കഴിഞ്ഞ സ്ഥലങ്ങലാണ് ഇപ്പൊ ഇങ്ങനെ എടക്കോല് ഞങ്ങള് കാ ടാണ് ഞങ്ങക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോ മുടിശീനൊക്കെ കൊണ്ടെന്നങ്ങോട്ട് കാടക്കെ വെട്ടല്
ആഹ് ആഹ്
ഞമ്മക്ക് വീട് എടുക്കില്ലെങ്കിലും ചുറ്റുപോടിച്ചു കാടാക്പോ ബുദ്ധിമുട്ടല്ലേ പാമ്പോ എന്തെങ്കിലുമൊക്കെ വന്നാല് ഇന്നാള് വന്നപ്പോ പറഞ്ഞപ്പോ ഓല് വെട്ടി പോയതേനി ഇപ്പൊ മഴ പെയ്യണേനും മുന്നേ, എത്ര വെട്ടിയാലും മഴ പെയ്താൽ പിന്നും കാടാവുമല്ലോ
അതെ നമ്മളും അങ്ങനെ തന്നെ ഇന്ന് നമ്മള് മറ്റേ മിഷൻ വച്ച് വയക്കിട്ടുള്ളൂ കുട്ടികളെല്ലാം ഉള്ളോണ്ടേ
ആഹ് പേടി അപ്പൊ രണ്ടു ദിവസായിപ്പോ ഓന്റെ ചങ്ങായിമാര് പോ തെരഞ്ഞു വന്നപ്പോ പറഞ്ഞ് ആ പുല്ലില് എന്തോ ഉണ്ട്, പാമ്പോ ചേരയോ എന്താ അറിയില്ല എന്തായാലും പേടിയല്ലേ, ഇപ്പൊ ഞാൻ കണ്ടും ചെയ്ത്. ആഹ് ക് ഇപ്പ ഞാൻ ഇപ്പൊ ഇവിടെയാണെങ്കിനി
ഇതായതൊണ്ട്
മഴ അവിടെങ്ങനെ അപ്പുറത്ത് ഒരു കുറച്ച് സ്ഥലണ്ട്, ഒരു താണ സ്ഥലമാണ് അവിടെംകൂടി കുറച്ച് മണ്ണിടണം അപ്പ മണ്ണണ്ടായിട്ട് എന്താല്ലേ മഴവള്ളം പാടെ ഒലിച്ച് വന്നാണ്ട് അവിടെ നിക്കില്ലാ അപ്പൊ ആ വെള്ളത്തിലാണെങ്കിൽ തവളകൾണ്ട്, വെള്ളം കെട്ട ട്ടി നിന്നാ തവളകളുണ്ടാവുവല്ലോ
ആഹ് ആഹ് ആഹ് ഉം ഉം
ഇവിടെ തവളന്റെ ശബ്ദംങ്ങനെണ്ടാകും രാത്രിആയാ തവളൊക്കെ കേ തവൾടെ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ വരുമല്ലോ തവളെല്ലാടുത്തും ഇണ്ടാവുന്ന് പറണേക്കാം ഇങ്ങോട്ട് പോര് കല്ലോണ്ടന്ന്റിണ്ട ഇങ്ങോട്ട് പോര് ആഹ്
വീടെടുത്തിട്ട് അധിക ആയിട്ടില്ല പണി പൂർത്തിയാകാതെ തന്നെ കേറിക്കൂടിയതാണ്. ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ
തറവാട്ടിലാ തറവാട്ടിലാ
അല്ല നമ്മള് ഇവിടെത്തന്നെ കൂടുന്നേ
ആഹ് അഹ്
പൂർത്തിയാകാണ്ട് പിനെ ഷെഡിലൊക്കെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിട്ട് അങ്ങനെ കട ഇല്ല തന്നെ ഷെഡില് ഭക്ഷണം വെക്കല് മാത്രം- ഷെഡില് ഭക്ഷണം വെക്കല് മാത്രേ ഉള്ളൂ.
ആഹ്
പോല ആ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഉണ്ട ഗ്യാസില ഉണ്ടാക്കുന്നത് പിന്നെ ചോറൊക്കെ മാത്രം. വാർപ്പൊക്കെ കഴിഞ്ഞ് വാർപ്പും തേപ്പൊക്കെ കഴിഞ്ഞ്. ഉം പിന്നെ പൂർത്തിയായിട്ടില്ല കൂട്ടി എടുക്കാനുണ്ടേനി.
ഞാനിക്കണണ്ടീലെ.
പിന്നെ.
ആഹ്
ഇത് വാർപ്പ് കഴിഞ് തേപ്പ് കയിഞ്ഞ്ണോ?
ആഹ് വാർത്തും തേപ്പൊക്കെ കയിഞ്ഞ്.
ആഹ് തേപ്പൊക്കെ കയിഞ്ഞ്ണ്ലെ?
ഉം.
പിന്നെ പ്ലം ബാത്റൂം ഒക്കെ ഇണ്ട് അടിയൊക്കെട്ട്.
ആഹ് ബാത്റൂമുണ്ട് ബാത്റൂം ഒരു ബാത്റൂമുണ്ട് ഇപ്പൊ തൽക്കാലം എനി കൂട്ടി എടു ക്കാനുണ്ട് റൂമൊക്കെ കൂട്ടി എടുക്കാനുണ്ട് അപ്പൊ അവിടേം ബാത്ത്റൂമൊക്കെ വരാണ്ടെനി.
അപ്പം പിന്നെ കുടിര്ക്കലായിട്ടൊന്നും കയിച്ച് ണ്ടാവൂല ലേ?
ഇല്ല ഇല്ല അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല ഉം ഇനിപ്പൊ ഒരു പണിയാണ്. ഇപ്പൊ നമ്മളാദ്യം വാടകക്കായിരുന്നു താമസിക്കുന്നേ. അപ്പൊ പിന്നെ അവിടെന്ന് വാടക കൊടുത്ത് മടുത്ത് പിന്നെ സ്ഥലം എടുത്ത്. പെട്ടെന്ന് തന്നെ അത്യാവശ്യം വീട് ആ ചെ ചെറുതാണെങ്കിലും.
ത്തോണ്ട് പിന്നെ ഓരോരോ പണിങ്ങനെ എട്ത്തീണ്ടാവ് ലെ വാ
ആഹ് വൈ ആ ഷെഡിലല്ല അങ്ങ് വാടകക്ക് നിന്നൊണ്ടേന്നെ. കഴിഞ്ഞത് പിന്നെ വാർപ്പ് തേപ്പല്ലാം കഴിഞ്ഞ ശേഷാണ് നമ്മള് ഇങ്ങോട്ടേക്ക് മാറിയത്.
ആ ആഹ് ശരി ഞങ്ങളുംഅങ്ങന്നെ വീട്. രണ്ടു വർഷായി കൂടിയിര്ന്ന്ട്ട് പക്ഷേ അടി ടൈൽസ് അടിട്ടീല്യ.
ആഹ് നമ്മള് പരിക്കനും ട്ട്. ആഹ് അങ്ങന്നെ അടിട്ട്ട്ട് പിന്നെ ഷീ റ്റ് ഷീറ്റൂട്ട് പിന്നവടെ.
അ ഏഹ്
മം.
ഞങ്ങൾ കാർപെറ്റ് വിര്ച്ചക്കാ അടിട്ടീല്യ ബാക്കിഎല്ലാ പണിം കഴിഞ്ഞ ഇഞ്ഞിപ്പം കയ്യ്ണന്ന് ടാ വേം കുടിരിക്കാന്ന് വിചാര്ച്ച് നോക്കുമ്പേ. ആ ഇവിടെ നാ നാലാണും. ഞാൻ രണ്ടാമത്തേനി ഇനി തറവാട്ടില് ഒരെ ളച്ചി ണ്ട് ഒര് അല്ല ഹസ്ബന്റിന്റെ വീട്ടിലേ ഉം ഞങ്ങൾ ഇപ്പ വേറെ പോന്ന് ഇഞ്ഞി അവ്ടെ രണ്ടാൾക്കാര്ണ്ട് ഞാൻ രണ്ടാമ ത്തേനി നാലാളേനി ഞങ്ങള്ആഹ് ആഹ് ആ കാട്ടില്. യായാ ഞങ്ങള് പോയിഞ്ഞ ഇപ്പോ ഒരാൾ വെച്ച ഞങ്ങളെടുത്ത്ക്ക്ന്നെ വീടെടുത്ത് വരിണ്ട് വർപ്പൊക്കെ കഴിഞീണ് ന്റെ നേരെ മുന്നില്.
വേറെന്തെങ്കിലും പണി വർക്ക് എന്തേലും ചെയ്യുന്നുണ്ടോ?
ഇല്ലേ ഞാനൊന്നുംചെയ്ണോ ന്നൂല്യ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കൊറെേ കോഴ്സിനൊക്കെ ചേരാന്ന് വിചാരിച്ച് ഇങ്ങനെ-
ഇതായി നീ കൊർച്ചൊക്കെ നോക്കി പിന്നെങ്ങനെ ഓരോതായാണ്ട് പിന്നെ ങ്ങനെ. പോയില്ല വീട് പണിയൊക്കെആയപ്പോ പിന്നെ ങ്ങനെ അയിന്റെ ഓരോ തേര്ക്കായി പ്പോയി.
ആഹ്-
മാണ്ട മാണ്ട- പിന്നെ പോയിറ്റ്ല്ല ങ്ങളെന്തേം ചെയ്തീന്യോ വർക്ക്
ഏഹ്
എന്തേ ചെയ്തീനോ എത്ര വരെ പഠിച്ചു
ഞാനും അങ്ങന തന്നെ പ്ലസ് ടു വരെ പഠിച്ച് പിന്നെ വെറൊ കമ്പ്യൂട്ടർ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണം അതിന് മുന്നേ ഇങ്ങനെ സ്റ്റുഡിയോല് കൊറച്ച് നാള് നിന്ന് ആഹ് പിന്നെ കല്യാണം കഴഞ്ഞ് പ്രെഗ്നൻറ് ആയന് ശേഷം പിന്നെ നിർത്തി
ആഹ് ആഹ്
പിന്നെത് വരെ ഇത് വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല പിന്നെ അയ്ന്റെ ടയ്ക്ക് പിന്നെ ഇത് പോലെ തന്നെ ഓരോ കോഴ്സിനല്ലാം ഓൺലൈ നായിട്ടും അങ്ങനെ ക്കല്ലാം ചേർന്ന് ആഹ് പിന്നെ ആഹ് ഈ പഠിക്കലൊന്നുല്ല പിന്നെ പി എസ് സി എടക്ക് പഠി യും അത്രന്നെ പി യേസ് നോക്കുന്നുണ്ട് അത് മാ
അത് പി യസ് സി രജിസ്റ്റർ യ്തണോ
ആ പി എസ് സി രജിസ്റ്റർ ചെയ്ത പി എസ് സി പരീക്ഷ ഇന്നലെ വരെ എഴുതിട്ടുണ്ടോന്ന് എഴുതി ലിസ്റ്റിലൊന്നും പേര് അല്ല ഇന്നലെ ഫയർഫോഴ്സിന്റെ
ഫയർ ഫോയിസിൻ്റെ ആഹ് ആഹ്
ഉം
റജീ ഈ മാസം പത്തൊമ്പാന്തി ച ൽജി എസ്
അങ്ങനെ പറയേന്നെ ട്ടുണ്എന്റെ ഇതിനകത്ത് വന്നിട്ടില്ല പതിനെട്ടി നത്തൊമ്പതിനക ഉണ്ടെന്ന് പ
പത്തൊമ്പേനിണ്ട്ന്ന് പറേണ്കേട്ട് ഇങ്ങനെ രജിസ്റ്റർചെയ്താ ങ്ങനെ വരുമല്ലോ ഫോണ്ക്ക്
ആഹ് ന്നാ കൊടുത്തിട്ടുണ്ടെങ്കില് വരും അപേക്ഷ കൊട് ഉം ഉം ഉം
പത്തൊമ്പാന്തിണ്ട്ന്ന് പറയണ കേ
ആഹ്
അയ്ന് പി എസ് സി എങ്ങനെ കോച്ചിങ്ങിന്പോകൽ ണ്ടോ അതൊ സ്വന്താട്ട് ങ്ങനെപഠി
കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല ഞാന് ഓ സ്വന്തായ്ട്ടെന്നെ പഠിക്കല് അപ്പൊ ഞാൻ ഇപ്പ ടൈപ്പിങ്ന് കുറച്ച് പഠിച്ചത് അയ്ന അപ്ലൈയ്ത് കൊടുത്തിട്ട്ണ്ട് അപ്പ അതിന്റെ ഇങ്ങനെ കോച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാനിട്ട് ഇരിക്കുണ്ണ്ട് അപ്പം ഇന്നലെമിഞ്ഞാന്ളി ച്ചു നോക്കി സാറിനെ ഇപങ്ങനെരണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാന്നൊക്കെ പറഞ്ഞ് നോക്കട്ടെ പൈസ കൊടുത്തിട്ട് ചേര കൊറച്ച് ഇരുന്നാലേ പറ്റുള്ളൂ പിന്നെ പഠിക്കാനുള്ള ടൈമ് കൊറവാണ് പിന്നെ എങ്ങനെ എങ്കിലും കണ്ടുപിടിച്ച് ടൈം ഉള്ളോണ്ട് അതോണ്ട് അതെ നോക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ ഇപ്പ ങ്ങനെങ്കിലും ടൈമ് കണ്ടെത്തണം അല്ലാടിസ് ശരിയാവൂല ഒരാക്ക് മാത്രേ ഉണ്ടായിട്ട് കാര്യല്ല രണ്ടാൾക്കക്കും ഇപ്പ ഹസ്ബൻറും വൈഫിനും ജോലി ഉണ്ട് അതെ
ഇവടന്നങ്ങട്ട് എല്ലാരുംങ്ങനെപ്പത്തെ കുട്ടിയേളൊക്കെങ്ങനെ പഠിച്ച ജോലി കിട്ടിട്ട് കല്യാണം കഴിക്കണള്ളു നമ്മളെ പോലത്തെ ആഹ് ഒരു ഇതില്ല അന്നോക്കെ പത്താം ക്ലാസ് പ്ലസ്ടു ഒക്കെ ആകുമ്പോത്തിന് നമ്മളൊക്കെ കല്യാണം കയ്ക്ക് ച്ചു വന്നു
ഹ ഹ്
ഇപ്പാ രുല്ലക്കെ ജോലി കിട്ടിട്ട് സ്വന്തം കാലിന്നട്ടെകല്യാണുള്ളൂ ന്നാ പറീണെന്നെ
പിള്ളേർക്കല്ലം ബുദ്ധിയായി നമ്മുക്കൊന്നും പണ്ടേ വിവരല്ലാണ്ടായിപ്പോയി
പണ്ട് പത്താം ക്ലാസ് ലെത്താ നി ക്കറുന്നു കെട്ടിക്കാൻ ഇപ്പൊ പിനെ പയ്നെട്ട് വയസിന്റെ ആഹ് ഒരിത് വന്ന് പിന്നെ പ്പംകുട്ടിയക്കു നല്ല ബുദ്ധി യെച്ച്ണ് കല്യാണം കഴിഞ്ഞ പഠിച്ചു ജോലി ആവണംന്ന പിന്നോൽക്കും തന്നെ
അതന്നെ ഞാനും എൻ്റെ മക്കളോടും അതന്നെ പറയുന്നെ ഉം ഒന്നുങ്കി ജോലിയായിട്ട് മാത്രം മതി പെൺകുട്ട്യക്ക് ശരിക്കും പറഞ്ഞ കല്യാണം. നമ്മള് ഇപ്പൊ ഓരോതല കേക്ക്ന്നല്ലേ പത്രത്തിലും ടിവിലൂടെ ല്ല ലെ
ആഹ് അതന്നെ
ഒരു ക നമുക്കൊരു പിടിവള്ളി വേണങ്കിൽ ഇപ്പൊ ജോലി ഇണ്ടങ്കില് അ സ്വന്തം കാൽ ന്ന്
സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റ്യ വിദ്യാഭ്യാസം ഉണ്ടായാല് പറ്റുല്ലോ.
പിന്നെന്താ ഉം ഞാൻ എൻ്റെ മക്കളോട് എപ്പളും പറിം ഒന്നും ചെയ്തില്ലങ്കി എങ്ങനെങ്കിലും പഠിച്ചിട്ട് ഒര്
വല്യ വല്യത് എത്രലാ പഠിക്ക്ണേ?
വൽത് ആറാം ക്ലാസ്ൽ.
ഏഹ് ആറാം ക്ലാസ്
ആറാം ക്ലാസ് രണ്ടാമത്തത് അവള് മൂന്നില്
ആഹ് മൂന്നില് ആഹ് ശരി
ആഹ്
ഇംഗ്ലീഷ് മീഡിയ
ആഹ് ഇംഗ്ലീഷ് മീഡിയം
ആഹ്
ആഹ് ഉം അഹ് ന്നാ ശരി ട്ടാ ടൈം ആയില്ലേ